ആഹ് കേക്ക്ണില്ലേ
ഹലോ
ആഹ് ആഹ് ആഹ് എന്ത ടീച്ചറെ
ഹലോ ആഹ് ഇന്നലെ പുതിയ ആഹ് ഇന്നലെ നമ്മളെ പ്രവേശനോത്സവം കഴിഞ്ഞതല്ലേ അപ്പൊ ഒന്ന് വിളിച്ചതായിരുന്നു
ത്യാവശ്യം എങ്ങനണ്ട് സ്‌ട്രെങ്ത് ഒക്കെ പുതിയ കുട്ടികളുടെ
കൊഴപ്പില്ല അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് ഇന്നലെ വലിയ കുഴപ്പില്ലാതെ നല്ല രീതിയില് ആഹ് ഇന്നലെ വലിയ കുഴപ്പില്ലാതെ നല്ല രീതിയില് നടന്ന്
കഴിഞ്ഞാ പ്രാവി കഴിഞ്ഞ ദിവസത്തെ പ്ലസ് ടു ന്റെ ബാച്ചൊക്കെ വളരെ മോശന്നൊക്കെ പറയണ്ടായിരുന്നു ഇത്തവണത്തെ എങ്ങനെ ഇണ്ട്ന്നാവുംല്ലേ? ഇത്തവണത്തെ ബാച്ചൊക്കെ. പ്പ എങ്ങനെ കുട്ടിള് അവസ്ഥന്നാവോ? കാരണം ഓരോ ഇങ്ങനെ വരും സംഭവിച്ചല്ല പ്പ
ആഹ ഓരോന്ന്കേ ഹ് ഓരോന്ന് കേൾക്കുമ്പൊ പേടിന്നേ ണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾന്ന് പറഞ്ഞ ന്നാ ആ റീതിലല്ലേ പോക്ക് ലഹ രിയാണെങ്കിലും മൊബെൽ ഫോൺ ആണെങ്കിലും ഇതി നിങ്ങട്ട അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികളെന്താ ചെയ്യാ പറയാന്ള്ളത് കുട്ടികൾക്ക്ന്നെ അറിയില്ല ആ രീതിയിൽഅല്ലേ
ആഹ അതാണ്
ഇപ്പൊ ഭയങ്കര പ്രശ്നാണ് പെൺകുട്ടികളേണ് തീരെ പിടിച്ചാ കിട്ടാതെ വരുന്നപ്പോ അൺകുട്ട്യാക്ക് വല്ല്യ പ്രശ്നല്ല തോന്നുന്നു.
അതാണ് ഓരോന്ന് പറ ന്നേ ന്തപ്പ കഴിഞ്ഞ പ്രാവശ്യം ന്നൊക്കെ പറഞ്ഞാല് പെൺകുട്ട്യാളെന്നേയ്ന്നു അതുപോലെ ഫോണ് കൊണ്ടുവരാനും ആൺകുട്ടളെയും കൊണ്ട് അതിനന് ഇതിനന് പാർക്ക് അവിടെ ഇവിടെൊക്കെ പോവാ പിന്നെന്താച്ചാ ഈ ഫോണിന്റെ ഉപയോഗം തന്നെയാണ് ഈ കുട്ട കുട്ടിളെ ഒന്നാമത് വഴിതെറ്റിക്കുന്നത്. അപ്പന്താ വെച്ചാ പേരന്റ്സ് രാവിലെ സ്കൂളിൽ വിടും സ്കൂള് വ വന്നൂന്ന്ള്ളതാണ് പരൻസ് മനസ്സിലാക്ക്ണെ പിന്നെ ഗ്രൂപ്പില് അറ്റന്റൻസും കാര്യങ്ങളും ഇട്ന്ന സ സമയത്ത് അത് ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം ആഹ് എല്ലാവരും പേരൻസിന്റെ ഭാഗത്തും ഉണ്ട് ചിലപ്പോ ജോലി ക്കൊക്കെ പോണ ആളുകളാണെന്നുണ്ടെങ്കി ഇപ്പോ അവര് ഫോൺ ഉപയോഗിക്ക ഫോൺ നോക്കൊന്നും ചെയ്യുന്നില്ലല്ലോ? സാധാരണ കൂലിപ്പണിക്ക് പോണ ആളുകളൊന്നും.
ഉം ഉം പിന്നെ ചെളോട്ത് ജോലി ചെയ്യുന്നട്ത്ത് ഫോൺ യൂസ് ചെയ്യാനും പറ്റി റ്റില്ല അ ണ്ട് പക്ഷേ കു ട് ഫോണ് കൊണ്ടന്നിവരിത് സൈലന്റാക്കി വെക്കായിരിക്കും.
ആഹ് അതാണ് അപ്പൊ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയണില്ലല്ലോ? കുട്ടികൾക്ക് എന്താണ്ന്നുള്ളത്. പിന്നെ ഈ സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോണ ആളുകളുണ്ട്. അങ്ങൻത്തെ ആളുകളുടെ മക്കളടുത്താണ്ത് കൂടുതലും വരാന്ന്. ഇൻ ഇൻക്ക് തോന്ന്ണത് കാരണം ന്താവച്ചാ അവർക്ക്ന്ന് പറഞ്ഞാ തില് ശരിക്ക് ഫോണും കൂടി ഉപയോഗിക്കാനും അറിയാത്ത രക്ഷിതാക്കളായിരിക്കും.
ആണേ അതാണ് ഒരു കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് വൈകാവും.
ആഹ് എന്ന വെച്ചാ ഈ കൊ റോണ സമയത്താണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ആ ഒരു ഫോണിന് ഉപയോഗം തുടങ്ങിയത് അപ്പൊ അവര് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനു ഒക്കെ ആയി വന്ന സമയത്ത് അങ്ങനെ ഉപയോഗം തൊടങ്ങി പക്ഷേ കുട്ടികള് നിരന്തരം ഫോണിലിരുന്നതിന്റെ ഓരോ സെറ്റിംഗസും കാര്യങ്ങളൊക്കെ മൻസ്സിലാക്കി ആ അതിന്റെ എല്ലാ കാര്യങ്ങളും ആ അവർക്ക് അറിയാ ആഹ്
അത്ര ഒന്നും നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവരിത് ഭയങ്കരായിട്ട് യൂസ് ചെയ്യാണ്. അവർക്ക് ഇതിന്റെ ഭാ എല്ലാ ഏറ്റു സറ്റ് വരെ എല്ലാ
ആഹ് അതാണ് അറിയാ അപ്പൊ എന്താ വെച്ചാ കൊറച്ചൊരു എജ്യൂകെ റ്റടായിട്ടുള്ള പേരന്റ്സാണ്ന്നുണ്ടെങ്കി അത് ചെക്ക് ചെയ്യാനും ഇതിനൊക്കെയള്ള സമയം അവര് കണ്ട ത്തും ഏതെങ്കിലും രീതിയിലവര് നോക്കും ചെയ്യും പക്ഷേങ്കി ഈ സാ ധാരണക്കാരായ ആളുകൾക്ക് മക്കളെന്താ പറയണച്ചെങ്കി അത് വിശ്വസിച്ചിരിക്കാണ് അവര്. അപ്പൊ ഹാ അപ്പൊ അങ്ങൻത്തെ കുട്ടികളാണ് കൂടുതൽ ഈ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടുന്നത് ഇത ആഹ് അതറിയുന്നില്ലല്ലോ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നണ്ടായി സ്കൂളിന്നൊക്കെ വിളി വ രുന്ന സമയത്താണ് രക്ഷിതാക്കൾ ത് അറിയുന്നത്
ന്നത് ഉം അതന്നേണിപ്പോ പഠിക്കാ ഇരിക്കാനൊന്നും ഒഴിവില്ല ഫുൾ ടൈം ഫോൺ തന്നെയാണ്
ആഹ് അതാണ് ഫോണിലിങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ നമ്മള് നമ്മളെ കാഴ്ചപ്പാട്ല് എന്താ വെച്ചാ കുട്ടികള് ഫോണിൽ പഠിച്ചുകൊണ്ടിരിക്കണ് പക്ഷേ അയിന്റെടീല് അത് അ അവര് എല്ലാ കാര്യങ്ങളും പ്പളും നടത്ത്ണ്ട് അവരെ ചാറ്റിങ്ങും കോളിങ്ങും ഇൻസ്റ്റ ആണെങ്കിലും എല്ലാ വീ തിലും ആ പ്ലാറ്റ്ഫോമിലും അവര് അവരെ കാര്യങ്ങള് നടത്തുന്നുണ്ട്
നമ്മളതില് നിരക്ഷരരാണ ഒന്നും ചെയ്യില്ല
ആഹ് പിന്നെ എന്താ വെച്ചാ ചില കുട്ടികള് ർഞ്ഞ ഈ ആൺകുട്ടികള് റ്റ് കമ്പനി ആയതിന് ശേഷം ആൺകുട്ടികള് ഫോണ് വാങ്ങി ക്കൊടുക്കുന്നുണ്ട് അതും വീട്ടിലെത്തുമ്പോ സൈലന്റ് ആവാ സൈലന്റ് ആക്കി വെക്കാ അത് പിന്നെ രക്ഷിതാക്കളൊക്കെ ഒറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുക്ക പിന്നെ അവര് രാവിലെ പുലർച്ച വരെ ആ ഫോണിൽ സംസാരിക്ക ഈ രീതിയിലൊക്കെ കുറെേ കുട്ടിയാള്ണ്ട് കഴിഞ്ഞറാശ്യക്കെ അങ്ങനെ കുറെ കുട്ടിയാൾ ഇണ്ടായിരുന്നതാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ആ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ അതിനെ കു ച്ചിട്ട് കൂടുതൽ അന്വേഷിക്ക്ണെ അപ്പോളാണ്ങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പുറത്ത് കാണ് ണത്
ഉം അതങ്ങനെ തന്നെണ് നമ്മള് ആഹ് റിസ്ക് എടുക്കുതോറും അതില് വഷളായി കൊണ്ടിരിക്കയാ
ആഹ് അതാണ് ഇപ്പൊ നമുക്ക് അവരെ ഉപദേശിക്കാനും പറ്റൂല ആഹ് ഒന്നും പറയാനും പറ്റൂല്ല ഇപ്പ ന്ന് ഇപ്പോ ഇ ഇന്നിപ്പോ ഫോണില് ന്യൂസ് കണ്ടു ഫോണ് റീചാർജ് ചെയ്യാന് പൈസ ചോദിച്ചപ്പോ എന്താണ് അച്ഛന് ഇരുന്നൂറ് രൂപ കൊറവുണ്ട് അത്ഇനി നാളെ തരാ ന്ന കുട്ടിയളൊട് വളരെ സ്നേഹത്തോടെ പറഞ്ഞതാണ് പക്ഷെങ്കി ആ കുട്ടിക്ക് അത് പറ്റില്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തു
നോ എന്നുള്ള വർതാനം പ്പൊ അവരോട് പറയാൻ പാടി ല്ലെ ഇല്ല ന്നുള്ളൊരു വർത്താനം അവരോട് പറയാനേ പാടില്ലത് പറഞ്ഞ അവർക്ക് ആഹ് അപ്പൊ പിന്നെ ലാസ്റ്റ് അറ്റംപ്റ്റ് അവരട ആത്മഹത്യാണ്
ആഹ് ആണ് പിന്നെ ഇതിന് അഡിക്റ്റയി കുട്ടിയളുടെ സ്വഭാവം ഭയങ്കര മോശവാണ് ഭയങ്കര ദേഷ്യം വാശി അത് ആരോടാണെങ്കിലും ഒരു സ്നേഹോ ബഹുമാനോ ഒന്നുമല്ലാത്ത രീതിൽ ഇങ്ങട്ട് മാറാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനയിന്നു അതേപോലെ വീട്ടിൽ വന്ന അച്ഛനമ്മയാണെങ്കിലും ആരാണെങ്കിലും മൂത്തവർ ആരാണെങ്കിലും നമുക്കൊക്കെ ഭയങ്കര ബഹുമാനേയിരുന്നു പക്ഷെ ഇ പ്പ ആ രീതിയിലല്ലല്ലോ പ്പോ മക്കളൊക്കെ രക്ഷിതാക്കളോട് ചില രക്ഷിതാക്കളോടും ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്ക്ണ്കണ്ടാല് വെരല് ചൂണ്ടീയിട്ടാണ് സംസാരി,, ണ് നമുക്കൊക്കെ കാണുമ്പോ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴില്ല കാരണം നമ്മള ആ രീതിൽ കാണാത്തൊണ്ടും നമ നമുക്ക് അത് അങ്ങനെ ചെയ്ത് പരിചയല്ലതൊണ്ടും അത് നമ്മുക്ക് തീരെ ഉൾക്കൊള്ളാം കഴിയാത്തരു,,
ഹലോ ആഹ് ആഹ്
ഓ എ എന്തിനും ഇതാണ് പിന്നെപ്പോ അതീ ഫോണിൻ്റെ,, പോലെ തന്നെയാണ് ഇപ്പോ ലഹരി ഉം എന്താണ് ഈ കഞ്ചാവിന്റെ അങ്ങനത്തൊക്കെ ഉപയോഗങ്ങള് ന്ന് പറഞ്ഞാ അതിപ്പോ ലാ ട്ട് വന്നൊണ്ടിരിക്കല്ലേ ഉം പതിലൊ തന്നെ ഇപ്പോ പെൺകുട്ടികളാണ് ആഹ് അതിലും പെൺകുട്ടികളാണ് ഇപ്പ മുന്നിൽ നക്കുന്നത് ഇപ്പ എത്ര സ്ഥലങ്ങളിൽന്നാണ് പെൺകുട്ടികൾ അതും വെച്ചിട്ട് പോലീസ് പിടിച്ചോണ്ടിരിക്കണുന്നത്
ഉം
ആഹ
ഒരുപാടുണ്ട് നമ്മളന്ന നമ്മളക്കൊന്നും ചെയ്യാനില്ല നമ്മളത് നോക്കി നിൽക്കില്ലാതൊരു നേവർ ലീലമോൾ പറഞ്ഞു കൊടുക്ക നല്ല കാര്യങ്ങളൊന്നും ആവരെടെ മണ്ടേക്ക് കേറണി ല്ല
കേറില്ലാ ആ അതാണ്
ഉം
നമുക്കിത് പറഞ്ഞ ഉ ഉപദേശിക്കാനും പറ്റും മറ്റുള്ള കുട്ടികളെ വേദനിപ്പിക്കാനും പറ്റുള്ള കുട്ടികളെ ആ രീതിയിലാണ് ആ കുട്ട്യാളെ പോക്ക്
ഉം
പിന്നെ എന്തെങ്കിലും ആയിക്കയ്ഞ്ഞാലെന്താണ് അപ്പളും ആ നഷ്ടം വെര്ന്നതും രക്ഷിതാക്കക്കാണ് ബാക്കിള്ളോരെ പഴിയാക്കേണ്ടത് രക്ഷിതാക്കളാ കാരണം അവര്
ടീച്ചറേന്ന് അട് മാഷോ ടീച്ചറാ തോന്നുണു ഉം അട് ഈ രണ്ടടി കിട്ടി ന്നറയ്ണ്ട് അപ്പൊപ്പടിയൊക്കെ കിട്ടാൻ തൊടങ്ങിട്ട്ണ്ട് ഞാൻ പർഞ്ഞു കിട്ടണം പ്പൊ എല്ലാ പാരന്റ്സും ടീച്ചർമാരോടും മാഷ്മാരോടും അടിച്ച് ച്ചോളാ പർഞ്ഞു കാരണം അവർക്ക് അടിക്കാന്ള്ള ലൈസൻസ് യല്ലോ ക്കും അപ്പൊ പി അപ്പൊ ഞാൻ പർഞ്ഞു ആ അടി അന്ന് ഞാൻ ടീച്ചറെ കണ്ടീലർഞ്ഞു ന്നോട് രണ്ടടി കിട്ടീ എന്തോ എഴുതാഞ്ഞിട്ടെന്തോ തോന്നുന്നു
ആ ആ
ള്ളാരൊക്കെ പഠിക്കണംന്ന്ണ്ടെങ്കില് അപ്പൊ അടി റ്യ്ണ് ണ്ട്
ഇപ്പോ ഇപ്രാശ്യം മുതല് തൊടങ്ങിട്ട്ണ്ട് ഇപ്പ പത്താം ക്ലാസ്സാണെങ്കിലും പ്ലസ് ടു ഒക്കെ ആണെങ്കിലും തൊടങ്ങി റ്റ്ണ്ട് പക്ഷെ അവർക്കും പേടിയാണ് ന്ന്പ്പോ അവരടി ക്ക്ണ് ണ്ട് ഇത്ണ്ട് ന്ന്ണ്ടെങ്കിലും ഇപ്പോ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പേടിയാണ് കാരണം കു ട്ട്യാളെന്തോയ്ച്ചാ ആ ചെറിയൊരു കാര്യം കിട്ടി കഴിഞ്ഞാല് ഓടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ അങ്ങ് പരാതി കൊടുക്കാനും ഇതിനൊക്കായിട്ട് അങ്ങനെ ഓടാണ് പക്ഷെ അങ്ങനെതായി ക്കയ്ഞ്ഞാല് ടീച്ചേഴ്സിന്റെ തെന്തോയ്ച്ചാ ടീച്ചേഴ്സ് അവർക്ക് അവരെ ജോലീനെ ബാധിക്കുന്നുള്ളെത് രീതീല് അവരെന്തെയ്യ അവര് സെ ആ സൈലന്റായി നിക്കാണ് ഇപ്പൊ ഈ ആൺകുട്ട്യാളും പെൺകുട്ട്യാളും തമ്മില് എന്തെല്ലാ വാണ്ടാത്തരങ്ങള് ചെല സമയത്ത് സ്കൂളിന്റെ ബാത്റൂമിന്റവടെ സ്കൂളിന്റെ പൊർത്ത് ആ അങ്ങനെ ഒയ്ഞ്ഞ സ്ഥലങ്ങളിലൊക്കെത്ണ്ട് പക്ഷെങ്കി ഇത് കാണുന്നവര് വിൾച്ച് ഫോം ചെയ്ത് കയ്ഞ്ഞാലും ഇവരാരും അയ്ല് എടപെ
പ്രതികരിക്കാന് പേടിയാണ് കാരണം അവർക്ക് ബാധിക്കോന്നുള്ളൊരു പേടിയാണ്
ആ അതാണ് അങ്ങനെ വര്ന്ന സംഭവങ്ങളുണ്ട് എന്താണ് പ്പൊ ഇവടെ സ്കൂള് ത്തെന്നെ ഒരു സാറ് ഒന്നും ഉം പർഞ്ട്ടില്ല ഒരു എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെട്ത്ത് എന്തോന്ന് പറഞ്ഞ സമയത്ത് എന്താ പൊതുവേ ആ സാറ് അവരെപ്പാനെ വാപ്പാന്ന് അങ്ങനെ ചെലവരൊക്കെ വാപ്പാന്ന് പറയ ണ്ട് ആ രീതില് എന്താണ് കുട്ടിനോട് കയ്യുമങ്ങൻ തൊട്ട് മെന്ത തട്ടിട്ട് എന്താ അന്റെ വാപ്പല്ലടാ അന്റെ വാപ്പാനോട് ചോയ്ച്ചൂടെന്ന് സാറ് നല്ല രീതില് ചോയ് ച്ചതാണ് പക്ഷെങ്കി ന്താ വെച്ചാ ഈ കുട്ടിടെ വാ പ്പ ഗൾഫിലാണ് കുട്ടി അത് വന്ന്ട്ട് നോർമലായിട്ടെന്നെ വീട്ടില് പറഞ്ഞു പക്ഷെ വീട്ട്കാരത് കുട്ടിന്റെപ്പാനോട് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പറഞ്ഞേന്റെ ട്യൂണ് മാറി
വിളിച്ചമാരിയായില്ലേ
ആ വാപ്പാക്ക് വിളിച്ചു ന്നുള്ള രീതിലായി കേസായി ആ സാ റാണെങ്കി പെൻഷന് എന്താ വിരമിക്കാൻ വാണ്ടി ആകൊരാഴ്ച മാത്രോള്ളു ടൈമ് സാറിനാകെ ടെൻഷനായി പിന്നെ അതെന്താണ് പി ടി എ ഇവരൊക്കെ എടപെട്ട്
ഉം
പോലീസ് സ്റ്റേഷനിലെത്തി അത് ഒത്തു തീർന്ന് കാരണം ഒരെക്ഷിതാവ് ഈ കുട്ടിടെ പ്പ ഒരു വിധത്തിലും ആ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യ്ണില്ലാന്നാ പറഞ്ഞെ ആഹ് പിന്നെ അവരെ ഇപ്പാന്റെ ഏട്ടന്മാരും അങ്ങനെ അനിയന്മാരും ഓലെ ഫാമിലിയില് പെട്ട കൊറേ ആളുകള് ണ്ടായിന്നു അപ്പൊ അവരൊക്കെ വന്നിട്ട് എല്ലാരും കൂടെ പറഞ്ഞ് അതാണ് ആഹ് ഒത്തുതീർപ്പാക്കിയതാണ് ഈ രക്ഷിതാവ് എന്തായാലും അയിന് അനു കൂലിക്കുന്നോരാളല്ല അയാള് എങ്ങനെങ്കിലും എന്തെങ്കിലും പ്രശ്നണ്ടാക്കാന്ന്ള്ള രീ തീല് നിട്ക്കുന്നോരാൾ ണ് അപ്പൊ ആഹ് അങ്ങനേം വര്ന്ന്ണ്ട് ആഹ് ഓക്കെ ഓക്കെ ഓക്